ഹലോ ഹായ് ചേ ആഹ് കേക്കാം.
ആഹ് എന്തൊക്കെണ്ട്. സുഖായിരിക്കുന്നാ.
സുഖായിരിക്കുന്നു ചേച്ചി. ഞാനൊരു യാത്ര പോയായിരുന്നു. അപ്പ
അതയോ
ആഹ് ഞാന് ഏഹ് ഒരു ട്രക്കിങ്ങിന്റെ ഹേ നമ്മ ളീ ഈ മല
ആഹ് മല. ആഹ് മലമ്പ്രദേശോ.
ആഹ് അങ്ങൻത്തെ പ്രദേശങ്ങളില് ഒന്ന് യാത്ര പോയായിരുന്നു. ഏഹ് കൊ കൊടജാദ്രി നല്ല രസായിരുന്നു. രണ്ടു ദിവ സത്തെ യാത്രയായിരുന്നത്.
ആഹ ഹഹ
ആഹ്
എങ്ങനെ പോയത് നിങ്ങള്. ജീപ്പിലായിരിക്കും ല്ലേ.
ആഹ് ജീപ്പ് ജീപ്പില് ആദ്യം നടന്നാ പോയത് ഒരു വാട്ടർ ഫോൾസ് കണ്ട് ഫോറെസ്റ്റ് കേറി നല്ല കാട് കേറി ആ വഴിയാണ് നമ്മൾ പോയത് അത് കൊട അവിടെ പ്രേത്യേക ഒരു അമ്പലം ഉണ്ടല്ലോ അവിടെ
മറ്റേ മൂകാംബികയാണോ
ആ അവിടെയും കേറി
ആഹ് സൗബർണിക നദിയിലെ നദിയിലേക്ക് എറങ്ങിയാ എറങ്ങി ല്ലേ ആഹ് ആഹ് നല്ല എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ അവിടെ എങ്ങനെ വെള്ളെ മഴയൊക്കെല്ലേ
ആഹ് ഇപ്പൊംമഴയൊക്കെ ഉണ്ട് ഞങ്ങ മഴ നനഞ്ഞ കേ കേട്ടക്കെട്ട് ന നല്ലാ രസായിരുന്നു കാഴ്ചകളൊക്കെ കാട്ടിക്കൂടി നടക്കാനും ഉം
ആഹ് ഞാന് കുടജായിൽത്രിയില് പോയിട്ടില്ല മറ്റേ മൂകാംബിയില് അവിടെ സവർണ്ണികയിലൊക്കെ എറങ്ങിട്ടല്ല കൊടാജാത്രി ആവിടുന്ന് കുറേ കൊറച്ച് കയറ്റുണ്ട് ഇപ്പം പ്രായിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങടെ കൂടെ അങ്ങനെ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല
ആഹ് ഞാനും
ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇണ്ടോ നിങ്ങളെ ജീപ്പില് ആഹ് കാടില് പോകുമ്പോ ജീപ്പിലേക്ക് പോകുന്ന ല്ലേ
ഏ തിരിച്ചു പോന്നപ്പോഴാ ജീപ്പിന് പോന്നത്
ആഹാ അത്രയും നടന്നു അത്രയും കേറി അയ്യോ
അത്ര പക്ഷ ദസ എനിക്ക് പോകാ ഇങ്ങനെ കാടും മല ളും പുഴകളും ഇങ്ങനെ കടന്ന് കടന്ന് പോകാൻ ഭയങ്കര ഇഷ്ടയത കൊണ്ടയ് ആഹ് അത് പ്രശ്നണ്ടായില്ല
ആഹ് പിന്നെ നിങ്ങളടെ കൂടെ വേറെരുണ്ടായത് അല്ല കുറെേ ആൾക്കാരു ഉണ്ടായിരുന്നു മക്കളും ഹസ്ബൻഡ ഒക്കെ ഉണ്ടായിരുന്നു
ഏഹ ഇല്ല കുടുംബത്തിന്ന്ണ്ടായില്ല ഫ്രണ്ട്സ ആയിട്ട് അത് കൂട്ടുകാരായിട്ടാ പോയത്
അതെയോ ആഹ് ആഹ്
ഞാനപ്പോ ഹേ ചേച്ചിനോട് പറയാനായിട്ടി ഇരിക്കുവായിരുന്നു അഹ് അവിടെ പോണം നടന്ന് നമുക്ക് ശ ഇതാ ആഹ് മലയൊക്കെ കേറുമ്പോ രസാണ് അവിടെ ആറ്റത്തെ എത്തുമ്പോ ആഹ് ഈ മഞ്ഞും അതു ഇതു എന്നച്ചാ ആ കോട മഞ്ഞും തണുപ്പും കാറ്റും ആഹ് നല്ല രസമാണ് ചേച്ചി പൊറത്ത് എവിടെയെങ്കിലും പോയായിരുന്നോ
ആഹ് ഞാൻ എഹ് ഇപ്പം പോയിട്ടില്ല ആഹ് കഴിഞ്ഞ വർഷം പോയതേള്ളു കഴിഞ്ഞ വർഷം ന്ന നമ്മളിവിടെ പിന്നെ തിരുവനന്തപുരം ആഹ് അങ്ങോട്ട് പോയിട്ടേള്ളു
മ്മ്മ് ഹ്
പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ കോവളം അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉം കുടുംബമായിട്ട് പോകുന്നെ ട്രെയിനിലാ പോകു
ഉം ആഹ്
ആപ് നല്ല രസായിരുന്നു ഇപ്പൊ പിന്നെ ഈ ചൂടുകാരനായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല നല്ല ചൂടായിരുന്നില്ലേ
ആഹ് എന്ത് ചൂട ഇപ്പോഴും ചൂട്ന്നാ മഴ മാറിയാ ചൂട് വരും ചൂട് മാറിയാ മഴ വരും
ഉം അതെ
അ ഇപ്പോ ന ഇപ്പോണ്ട് ഇറങ്ങാൻ പേടിയാണ് എവിയെ ഇപ്പ ഈ മലകളുള്ള ഏരിയയിലൊക്കെ ഇപ്പൊ എങ്ങനെയ നമ്മക്ക് മഴ വന്നാ എങ്ങനെയായിരിക്കോ എന്നൊന്നും അറിയൻ പറ്റത്തില്ലല്ലോ സലാട് ഇപ്പൊ ഒന്നും അങ്ങാട് പ്രവേശനം ഇല്ല എന്നൊക്കെ പറയണ് വയനാട്ടില് പോണോന്നുണ്ടായിരുന്നു
വയനാട്ടിലല്ലേ ആഹ് ആഹ്
ഏ മണാസുര പക്ഷെ അവടെ ടെ പ്രവേശനം ഇപ്പൊ കൊടുക്കുന്നില്ല മഴയുടെ കാലായതുകൊണ്ട്
ആഹ് വഴുക്കൽ ഇണ്ടാവുല്ലോ അല്ലെ
ഉം ഉം അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റന്നില്ല ആഹ് അതെ അതെ അതെ വളരെ മഴ കാരണം നമുക്കത് ഭയങ്കര പ്രശ്നാണ്. ചൂടുണ്ടെങ്കിൽ പ്രശ്നല്ല നമുക്ക് നടക്കാൻ പ്രശ്നല്ല പക്ഷേ ഏ മഴ വരുമ്പോത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാ
ആ ഹ പ ഈ സൗബർണിക നദിയിൽ ഇങ്ങനെ വെള്ള ക്കെ ഇണ്ടായിരുന്നോ നിങ്ങള് പോയ സമയത്ത് നല്ല വെള്ളം ഇണ്ടായിരുന്നോ
ഇല്ല അധികം വെള്ളന്നും ഇണ്ടായില്ല ചേച്ചി ആ ചെറുതായിരുന്നു ഉം
ആഹ് അതുകൊണ്ട് അ അവിടന്ന് കുളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ
ഇല്ല ഞങ്ങളെ എന്നിട്ട് കുടജാത്രിക്ക് പോയില്ലേ അവിടെ പോകുന്ന വഴിക്ക് കടലിലൂടെ പോകുമ്പോ ഒരു വാട്ടർ ഫോൾസ് ഉണ്ട് ഒരു സ്ഥലത്ത് കുമ്പം വാട്ടർ ഫോൾസ് അവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയായിരുന്ന്
അതെല്ലേ ആ ലോഡ്ജ് എടുത്തോ എന്നിട്ട് അവിടെ
ആ് ഈ തീ ആ് നമ്മുടെ ഈ പോയ സംഘത്തിന്റെ ഒപ്പം പോയ കാരണം അവര് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു
ആഹ് മ നമ്മളാ മറ്റേ അരവിന്ദന്റെ അതിഥികൾ എന്നുള്ള മൂവീൽ ഇണ്ടല്ലോല്ലെ സൗവർണ്ണികേന മുഗാംബിക ക്ഷേത്രം ഒക്കെ നല്ല കുടജാദ്രൊക്കെ അല്ലെ നല്ല രീതിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ
ഉം ഇത് ഏ ഹ് ഇനി പോണോന്നുണ്ട് എല്ലായിടത്ത തും ഇങ്ങനെ മല കളക്കും കാടുകളൊക്കെ കേറി ആദ്യം ഞാൻ പോയിട്ന്ന് ഒരാവധി ആായിരുന്നു ഏഹ് കർണാടക അത് കഴി അ പടജാദി ഇനിപ്പോ അഗസ്റ്റ് ചാർകൂടം തിരുനന്തപുരത്ത്ല്ലേ
ആഹ് തിരുവനന്തപുരത്ത് ആഹ്
അവ്ടെയും കേറണമെന്നുണ്ട് ആഗ്രഹം പോകുന്നതൊക്ക ഒറ്റ് റ്റക്കാ
അതെ അതെ
ആഹ് അതെ ആഹ് ഒറ്റക്ക്ന്ന്ച്ചാ വേറൊരു സങ്കൊ ണ്ടാവും പോകും
കുടുബശ്രീ കുടുബശ്രീ ഒക്ക പോലയാ
അങ്ങനെയല്ല ആഹ് അല്ല ആഹ് ഇത് ന്റെ ഈ മലകള് ഇങ്ങനി പോണവര്ടെ ഒരു
ആഹ് ആഹ് പാക്കേജിങ് ഇണ്ടല്ലോ അല്ലെ അവരെ ഈ പാക്കേജില് ആവുമ്പ ഫുഡും കാര്യങ്ങളക്ക അതില്
എല്ലാം ആഹ് നമ്മള് ട്ട്ന്ന ട്രെയ്ൻന്റെ ഏഹ് നമ്മള് ഈ ട്രെയ്ന്റെ ടിക്കറ്റും കാര്യങ്ങളും മാത്രം നോക്കിയാ മതി പിന്ന അവ്ട്ത്ത് ഇതും ബാക്കിയക്ക അവൻ ചെന്ന് ഒട്ത്ത ബാക്കിയക്ക അവര് നോക്കിക്കോളും
അതെല്ലെ ആഹ്
സ്ഥലോം കൊണ്ടോവുന്നതും വണ്ടീ കാര്യങ്ങളക്ക തിര്ച്ച് എത്ത എ തിര്ച്ച് ട്രെയിൻ കെറാൻ അവ്ട് എത്ത്ണ് വരെ ആവനാക്കിത്തന്നോ തിര്ച്ച്ങ്ങട്ട് പോന്നാ മതി ഉം അങ്ങന
ഫുഡ് എങ്ങനെ പിന്ന ഹോട്ടല്ലാണോ അല്ല അവര് തന്നെ അഹ് പെ
ത് അറേയ്ൻജെയ്യുന്നതാ ന്നമ്മക് ട്രാക്കിങ്ന് പോവുമ്പോ അവര് ഏഹ് ഏതായാ തലൻ നമ്മ്ട് ലഞ്ച് ബോക്സ് വെടുക്ക്ണോന്ന് പറയും അ ചെയ്ത് തരും അവ്ട്ന്ന് ഏഹ് ഫവര്ടെ ഫുഡ് ഇണ്ട് അവര് അറേഞ്ച്യ്യും അവ്ട ആളുകളോട് നല്ല ഫുഡക്കെണ് ഞാനിപ്പോ രണ്ട് മൂന്ന് തവണ പോയി ഒരു ഒന്നും പറയാനില്ല പശേ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെയും കണ്ട് കാണുന്നുണ്ട് ഇങ്ങന പോവുന്ന് ഇങ്ങന കെറാം പോക്ന്നത് കാരണം വേറ ഒര് ചിന്തകള് ആർക്കുല്ല നല്ല ചിന്തകള് മാത്രോ ഒള്ളൂ പോആനും ഏഹ് ആഹ് മലകെ റാനും ആ കാടും ആഹ് അയ്ന് കുർചെക്കെണ് എല്ലാരും സംസാരിക്ക്ന്നത്
ആഹ് മലയാളികള് മലയാളികള് ഒരുപാട് ഇണ്ടല്ലോ അല്ലെ
ഏഹ് എന്താണ് ചേച്ചി
മലയാളികളന്നെ അല്ലേ അവ്ടെ ഒര് പാട് ഇള്ളത് അല്ല മറ്റേ മറ്റ് സംസ്ഥാനങ്ങളിൽന്ന് വരുന്നുണ്ടോ ആൾക്കാറ്
വരുന്നവരും ഉണ്ട് പക്ഷേ ഞാന് ഒരടക്ക് പോയപ്പോ ഒരു ഒരു തമഴ് പറയുന്നൊരു ചേട്ടന് ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ആഹ് അവര് മറ്റേ
ക്കാറല്ലേ അമ്പലത്തില് അല്ലെ
ആഹ് അമ്പലത്തിലക്ക കർണാടകക്കാരാ കൂടൊള്ളരെ
അവ്ട്ത്തെ ഭക്ഷണം കഴിച്ചോ
അവ്ട്ത്തെ ഭക്ഷണം ഞ രാവിലെ ഒരു പോ മറ്റേ പ്പഇത് ന്താണ് പൊങ്കല് പോൽത്ത ഫുഡക്കെ കഴിച്ചത്
ആഹ് ഉച്ചക്ക് അവ്ടെ പായസം അടക്ക്ള്ളെ സദ്യ ഇണ്ടല്ലോ പിന്നെ പച്ചരി ചോറും ആഹ് ഇത് സാമ്പാറ് സാമ്പാറും വര്പ്പ്ന്റെ ഒര് കറിയും പിന്നെ ഒരു ഇതൊക്കെ ഇട്ട് ഉം ചെറിയൊരു വറ്‌ വും.
ഓ വല്യപ്പ എന്താ കഴിച്ചേന്നുള്ളത്.
ഏഹ് അത് കഴിക്കനെന്നെ എന്തോര് ആൾക്കാരാണന്ന് അറിയൊ അവ്ടെ.
ആൺലെ
ഉം ഇന്റെ ഹസ് അമ്പലത്തില്. അമ്പൽത്ത്ലേത്തെ പിന്നെ എന്റെ ഹസ്ബന്റൊക്കെ അവിടെ ഇത് ഇതിന് പോയിട്ടുണ്ടായിരുന്നു. രഥോത്സവത്തിന്റെ സമയത്ത് ഈ ഇതിലെ വാദ്യം. വാദ്യായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അവിട്ന്ന് പിന്നെ ഈ മുഖാബിക അമ്മയ്ക്ക് ധരിപ്പിച്ച സാരില്ലേ അത് ലേലം കൊടുക്കും അവിടെ
അന്നിട്ട് ആഹ് സാരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടോന്ന. ഈ പീരിയഡ്സ് ആവുന്നവര് അത് ഉടുക്കാറില്ല. ഞാനത് ഇതുവരെ ഉടുത്തിട്ടില്ല. അത് ഇവിടെ ഇങ്ങനെ വെച്ചേക്ക ഉം
ഉം
അത് കുട്ട്യേൾക്ക് സെറ്റ് പാവാട എങ്ങാണ്ട് അടിക്കാന്നെ ച്ചിട്ട് അത് ഇതുവരെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല.
ക്ക് പോയാല് എനിക്ക് ഞാൻ അകത്തേക്ക് കേറിയില്ല. എനിക്ക് ആ ഡേയ്റ്റ് കഴിഞ്ഞിരിക്ക്ണെ ടൈം ആയിരുന്നു.
ആഹ് ഓ ഓ ആഹ്
പോറ്തിന്ന. പക്ഷെ ഫോട്ടോസൊക്കെ നമ്മള് ഈ ഇതക്ക്രം കാര്യങ്ങളൊക്കെ കണ്ടത്. അകത്തേക്ക് അവിടെ പ്രോഗ്രാംസ് നട ക്കു ആയിര്ന്ന് പിള്ളേരുട അരങ്ങേറ്റത്തെ അരങ്ങേ
ആഹ് ആഹ് ആഹ് അതെ അതെ അവിടെണ്ടല്ലോ അല്ലെ സരസ്വതി മണ്ഡപം ഉണ്ടല്ലൊ ലെ. നൃത്തത്തിന്റെ എല്ലാം. പിന്നെ മധൂർ ഔ മദൂർ പോയിട്ട്ണ്ടായിര്ന്നൊ മദൂറോക്കെണ്ട് അതുപോലെ.
മധൂര് എവിടെണെചി
മധൂർ ക കർ കർണാടക ജില്ലയിലാണത്.
ആണെല്ലെ. അ ഇല്ലില്ല അവിടെ പോയിട്ടില്ല.
അതവാ അങ്ങനെ. ആസൈഡ് തന്നെയാണ്. പിന്നെ ആഭാഗം മുരുടേശ്വരൊക്കെ
ആഹ് പോയിട്ടില്ലേച്ചി പോയിട്ടില്ല.
ആഹ് എട നല്ല മഴ വരുന്നുണ്ടടാ. ഞാൻ പിന്നെ വിളിക്കാട്ടാ.